അം
എന്തൊക്കെയാണ്
എന്താ സ്ഥലം
സുഖന്നെ സുഖന്നെ എന്താാണ് വർത്താനം
സുഖാണ് വയണ്ട അവിടെ
ആഹ് മഴ ഇണ്ട ഇവിടെ പവിട മഴ ഇണ്ടാ
ഉം ഇപ്പൊ ഒരു മഴ പെയ്ത് ചോർന്നു
ആഹ ആഹ ശരി എന്താ മഴന കുറച്ച അത്രയും ഇഷ്ടാണോ
മൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇപ്രാവശ്യം മഴെ പെയ്തിയില്ലല്ലോ അപ്പള ഇപ്പളൊക്കെ അങ്ങനെ നല്ല പെയ്തിട്ടുള്ളൂ നമക്ക് വീട്ടൾക്ക് കുഴപ്പമല്ല മഴൊന്നും അല്ലാത്തവല് പുറത്ത് പണിക്കൊക്കെ പോകുന്നവൾക്കാണ് മഴ ത തുടങ്ങാറ്
അതെ പണിക്ക് പോണവരും സ്കൂളിൽ പോണവർക്കൊക്കെ
ആ പിന്നെ കുട്ടികളൊക്കെ കഥ മയകത്ത് ഭയങ്കര കഥേടാ സ്കൂൾ പോകുമ്പോ
അതെ പക്ഷെ അതൊക്കൊരു രസമാണ് ഇപ്പത്തെ ഒരു പ്രായത്തില്
ഉം ഇപ്പൊക്കയിഞ്ഞ കുട്ടികളൊക്കെ വണ്ടിയിലല്ലേ പോ ഞമ്മളൊക്കെ ഞാനൊക്കെ അന്ന് നടന്ന അന്നാ പോനിയത്
ഞാന അതെ മഴയൊക്കെ കൊണ്ട്
നനഞ്ഞ വള്ള പോകൂ
അതൊക്കെ ഒരു കാലം
അതെ ഇപ്പല്ലാം കുട്ടിയക്കെ ഒന്നന്ന് പറ ഉം അപ്പ നമുക്ക്താ ആസ്വദിക്ക കിക്കാൻ രസംുണ്ടാവില്ല പക്ഷെ കഴിഞ്ഞഞ് പോയാലേ അപ്പോള അത് മനസ്സിലാവുള്ളു അപ്പൊ തിരിച്ച കിട്ടിയെങ്കിന്ന് ആഗ്രഹിക്കോ അതെ അങ്ങനെ തന്നെ ഇപ്പൊ ഞമ്മെ മക്കൾക്ക്െ സ്കൂൾ പോകൻ എന്തൊരു മടിയാ
അതെ മഴയ തണുപ്പത്ത് രാവിലെ നീറ്റ്ി പോണ്ടതന്ന അതും ഓക്കെ ഇത് ചാടിക്കലൊ കഴഞ്ഞ ഇൻക്ക് രണ്ടാല
ഏർ സ്കൂളട്ട് വന്നോ സ്കൂൾ ആായിട്ടില്ലേ ആഹ ഏർ എത്രല്ലാ
പോനി എൽ കെജി
ഏ പോന്നിട്ടുണ്ടാവുള്ളൂല്ലേ മൂന്നരക്കരുവോ
ആ് മൂന്നരക്ക ആ നാലുമണിയൊക്കെ ആകുമ്പോ വരും
ആ ഓര അച്ഛനോ അച്ഛന എന്തോണ
ഗൾഫിലാണ്
ഏ എവിടെ ദുബായിലാ
ആഹ അ ദബായില
ഏർ പോറായോ നാട്ടിലൊന്ന്ു പോയിട്ട്
ആഹ് കുറച്ചായി ഇപ്പൊ ആ ഒരു വർച്ചൊക്ക ആയി ആഹ വരാാനയിക്കണ ഇപ്പൊ
നാാല വർഷോ
ഒരു വർഷം
ഏ ഞാ നോല എന്ത
ആ ശരി ഒരു വർഷൊക്കയി ഒരുപക്ഷേ ആവണള്ളൂ അനെ നിങ്ങളോ
ഇവിടെ നാട്ടില്ല അപ്പ നാട്ടില്ല ഗൾഫിലേന്നു ഇപ്പ നിർത്തി പോന്നു
ആഹ ശരി എന്താ പരിപാടി ആഹ ആ് ആ ആ അപ്പൊ പണ ഇതൊക്കെ പോുമ്പോ മഴയക്കെ ഒരു പ്രശ്നം തെയാണ് എ ഇപ്പം
ഉം അഴയ അങ്ങനെത്തന്നെ വീട്ടില അച്ഛന അമ്മക്കണ്ട് ഉണ്ടോങ്ങളായിറ്റക്കാ താമസം
ഏ അല്ല ഉണ്ട് അച്ഛനും അമ്മക്കുണ്ട്
ഏ തറവാടു കൂട
അല്ലല്ല പുതിയ വീട് തന്നെ ഞങ്ങള് എടുത്ത വീട്ന്നെയാണ് ഉ ഇങ്ങളോടെ
ഞങ്ങള് തറവാട്ട ഞങ്ങള്ൾ ചെറിയ മോനാണ് എന്നാലും ഞങ്ങള്ൾ സ്വന്തമായിട്ട ഇപ്പൊ കീടൊക്കെ ആ തറവാട് പൊളിച്ചിട്ട് വേറെ വീട് വെച്ചു
ആഹ ശരി ഉം എന്നിട്ട് ഇവിടെ രണ്ടാള് ആഹ ഒരാളും ആ ഒരു നേരം ഒരാണ ഒരു പണ്ു ഉ നിങ്ങൾക്ക് അവിടെ ആഹ കഴിഞ്ഞ കഴിഞ്ഞ
ഇവിടെ ന ആറ് മക്കളാണ് ഏ നാലാണ് രണ്ട കെണ്ണും
ആഹ ആഹ ആ നാലാണ് എന്നുള്ളത്ല്ലേ
ആ അടുത്തടുത്താണോ വിടേള് വരി വരിക്ക
ഏഹ് ശെരി
അയൽവാസിയാളൊന്നുല്ല ഞങ്ങളെ ന്നെയാണ് ഉം അനെ റോഡിന്റെ വക്കത്താണ് വീടെ
ആഹ് അത് ശരി ശരി നിങ്ങളെ എവിടെയാണ്
മഞ്ചേരി
ആഹ്
ങ്ങളവിടെ
ഞങ്ങള് പട്ടാമ്പി ഉം വല്യെ ആഹ് കൊറച്ച് ദൂരണ്ട്ന്നാലും
ഉം ദൂരണ്ട് ഇവട്ന്ന് ദൂരണ്ട് പെര്ന്തൽമണ്ണ കഴിഞ്ഞോണ്ടേ
ആഹ് ഞങ്ങള് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വെര്ല്ണ്ട്
ഏഹ് മഞ്ചേരിക്കോ
അത് പെരുന്തൽമണ്ണ ആ ഭാഗക്കെയ് കല്യാണത്തിനൊക്കെ ഡ്രസ്സ് ഇടക്കാന്
ആഹ് കല്യാണം കയിച്ച വീട് പട്ടാമ്പി മറ്റേ വീടും പട്ടാമ്പിയെന്നേണോ ങ്ങളെ വീട്
അല്ല അത് കൂട്ടുപത പറിം ഉം ആഹ് കൊർച്ച് ഒരു ആഹ് ഒരു രണ്ട് മൂന്ന് കിലോ നാല് കിലോമീറ്റർ ഇട്ടാവും
ഏഹ്
ഉം ങ്ങനെ
മക്കളൊക്കെ എവ്ടെ പൊർത്താ ഏഹ് മുണ്ടാട്ടൊന്നും കേക്ക്ണില്ല
ഒക്കെത അവിടെ കളിക്ക്ണ്ട് ങ്ങളെ കുട്ടിയോളോ
ആള്ണ്ട് പൊർത്ത്
മ് മ് അങ്ങനെ ഇപ്പോ
ഓലിക്കെന്താട
ഓര് സൂപ്പർ മാർക്കറ്റിലാ
ഏഹേ കൊറെ ആയോ പോവലൊട്ങ്ങീട്ട്?
ആഹ് കൊറച്ചൊക്കായീക്ക്ണ്പ്പൊ ആ അല്ല അയിന് മുന്നന്നെ ഒരു രണ്ടു വർഷം മുന്നേ ഗൾഫില
ഏഹ് ആഹ് അവിടെ വീട്ടിലാരൊക്കെല്ലേ ത
എടെ ആഹ് എനിക്ക് താത്തണ്ട് പിന്നെ അനിയന്നുണ്ട് അങ്ങനെ നിങ്ങക്കോ
എനിക്ക് രണ്ടാആങ്ങളമാരും പിന്നെ ഞാനും തന്നെ ഒള്ളു
ആഹ് ശരി ആ ആ ഒറ്റ മോളല്ലേ
ഒറ്റ മോളാ ഏഹ് ആങ്ങളെ വലുതാ ആങ്ങളെ പെണ്ണിട്ടിക്കണ് കുട്ടികള് ഉണ്ടോ നിങ്ങള്ടെ അവിടെ ചെറുത് തെരെന്നുണ്ട്
ആഹ് അഹ്ശെരി ആ ചെറിയ അനി അനിയൻക്ക് തെരയ്ണ്ട് നീ
ഉം ഇപ്പയേ കിട്ടാഞ്ഞിട്ടേ ഇപ്പ എല്ലർക്കുള്ളെ കൊയപ്പതാണ് പെണ്ണ്ട്ടെണ്ടേ?
ആ അതെ ഇപ്പോ പെണ്ണോക്ക്ണോല്ക്ക് പെണ്ണിനിം കിട്ടണില്ല ചെക്കൻ നോക്കണോർക്ക് ചെക്കനിം കിട്ടണി പിന്നെ
പണ്ടൊക്കെ പെണ്ണുങ്ങളെക്കേണ് പ്പ ആണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ പ്പേ കെട്ടിച്ചാതെക്കെലേനി ഇപ്പ നേരെ തിരിച്ചാ പെണ്ണുങ്ങളെ കിട്ടാത്തെ ആണുങ്ങളതെ ആണ് കുട്ടിയളില്ലോല് കുടുങ്ങിയെക്കാപ്പം പെങ്കുട്ട്യാള് പെങ്കുട്ട്യാള്ല്ലോൽക്ക് കൊർച്ച് ഡി ഇതേറെയാണ്
അതെ ഇപ്പോ എല്ലാവർക്കും നല്ല പഠിപ്പുംൊക്കെ വേണംോ നല്ല ജോബും. ഇക്നല്ലത് വേണം ഓനെന്താ കാട്ടണ്.
ഓ ഹോസ്പിറ്റലിലാണ്. അഡ്മിനിസ്ട്രേഷൻ ആണ്. ബാംഗ്ലൂരിാണ് വർക്ക് ചെയ്യണ ഇപ്പം നിക്കാഹ് കഴിഞ്ഞാണ്ട്. പുറത്ത് പണിക്ക് പോകാന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകാണ് ഇപ്പ പോകാതെ. അപ്പൊ ഐന്. പെണ്ണിട്ടണ്ടേ
അ. ശരി ആഹ ഗൾഫിക്കൊക്കെ ഇീന്ന് കഴിഞ്ഞിട്ട് നോക്കിച്ചിട്ട.
ആഹ പോയാ പിന്നെപ്പോ നമ്മള് പോയാ ഒരു വർഷം കഴിയാതെ വരാൻ പറ്റൂലല്ലോ? വയസ കൂ ഇരുപത്തഞ്ച് തഴിഞ്ഞ് ഇരുപത്തി ആറാണേ, ആതെകെ ഇരുപത്ത ഇരുപത്തേുള്ളത് പഞ്ഞിട്ട് ഇില്ലെങ്കിൽ പിന്നെ പറ്റൂലന്ന
ആഹ അതെ കുറച്ചു മുന്നേ നോക്കിയാൽ മതി മതിയായിരുന്നില്ലേ ഒരു ഇരുവത്തി നാലിൽ. നോക്കിയാൽ മതി
ആഹ ആയിട്ടില്ലന്ന കണ്ട്.
ഉം
ഇപ്പളാണങ്കി. ഇനി ഞങ്ങൾക്ക് പറ്റണം ഓന് പറ്റൂല്ല ഒന് ആദ്യായിട്ട തരില്ലേ. ഐലാറന്നല്ല കിട്ടുന്നഇതില് ഞങ്ങൾക്ക് പറ്റുന്നത് ഒന് പറ്റില്ല അതാണ് പ്രശ്നം.
ഉം എവിടെ ഉള്ളന്നാവോ എവിടെ കെടക്കണെന്നാവോ. വിധിപ്പവിടെന് ആവ്വോ. അതെ ഉ അങ്ങനെക്കെലെ ഹ് ഇക്കാക്ക ന്താ കാട്ട്ണെ.
ഓൻ, ഗൾഫിൽ ദുബായില.
ആഹ എന്താ പണി ഇതന്നെ
അ മേനജറ ഉം ട്യൂബ് ചാനല ഒക്കെ ഉണ്ട്.
ഹഹ എന്താ എന്ത് പേര്?
ഫവാസ് മൂസ.
ഫവാസ് മൂസ.
ഒരു ലക്ഷത്തി സംതിങ്ങക്കണ്ട്. പ്ലേ ബട്ടൺ കിട്ടിക്ക്ണ്. അവന അങ്ങനെ ചെയ്. പിന്നെ യൂട്യൂബന്ന് പൈസ ഇട്ടും. പിന്നെ ഓന അങ്ങനെ ഇത് ചെയ്ത, ഈ ജോലി കിട്ടി ഓൻ ആദ്യം ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് അതനിയ് ഓന് പണി അത്ചെയ്ത് പിന്നെ ചൂടോണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെ ഓന എല്ലാം വീടിയോ എടു ത്തിടും അങ്ങനെ കണ്ട കാണ്ടോന അങ്ങനെ ജോലി കിട്ടി. മാനേജർ ആയിട്ടപ്പൊ വർക്ക് ചെയ്യണ്.
അതൊകരു ഭാഗ്യം. ല്ലേ അല്ലെങ്കി ഇപ്പൊ പഠിച്ചത് ഇപ്പൊ ആഹ. അങ്ങനെ ഉ. എന്നിട്ട് ഇപ്പോ അപ്പൊ എന്നും വീഡിയോ ഇടേണ്ടി വരുലേ അപ്പൊ ഇന്നും ഇങ്ങനെ ടെലെക്കെ വീഡിയോ ആ.
ഓ നമ്മള് യൂട്യൂ് ആ് നമ്മള് യൂട്യൂബില് വീഡിയോ ഇടൽ നിർത്തിയാ നമ്മള് അയച്ച പിന്നെ തെങ്ങണം.
അതെ
ഓ ന സൈക്കൽ മാ ചൗ ഞങ്ങൾ നേപ്പാൽക് പോയിനി അന്ന് ഒന്നും റീച്ചന്നെല്ലയിനി. കൊറവേന് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ാണ് അവനെ ച്ച് ഓള കൂട്ടി ചെയ്തപ്പോളാണ് കൂടിയത് പിന്നെ ദുബായില് ആള്ളൂ ആതൊക്കെ ചെയ്യേ ഇപ്പല്ല ഇപ്പൊ ദുബായിൽ ആയപ്പോ പിന്നെഓന് മാത്രമേറ്റൊക്കെ ചെയ്യലുള്ളൂ അവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിിച്ചങ്ങെ ചെയ്യും
എന്തായിന്ന് കവാസ് മൂസെ
ആ
ആ ആ കണ്ടിട്ടൊക്കെ ഇണ്ടാവ പോ നമ്മള അറിയില്ലല്ലോ അങ്ങനെ എന്ത ഉ ഇപ്പൊ യൂട്യൂബിൽ അങ്ങനെ കൊറ ആൾക്കാർ ഇപ്പ ചെയ്യുമല്ലോ
അതെ ഉ എത്ര ആൾക്കാരായ്മ ജീവിച്ചിട്ടുണ്ട് യൂട്യൂബ് വരുമാനം ണ്ട്
ഇല്ല പിന്നെ ഇപ്പ ഞമ്മള് കുക്കിംഗ വീഡിയോയും എന്താ ഉണ്ടാക്കണ അതൊക്കെ
എന്താന്നോ അയിതിന മണ ഒരു ഭാഗ്യം
അതെ പണിയ പണിയാണ് അത് ഇത് പറ കാണുന്ന പോലെ
കാണ പോലെ കണ്ടിരിക്കണവർക്ക് തോന്നുന്നത് സുഖല്ല പരിപാടല്ല പക്ഷെ ചെയ്യണ ആൾക്കാർക്ക് ഇതില് ഭയങ്കര ഓൻ തന്നെ പറയാ എത്ര സമയമാണത് റെക്കോർഡ് ചെയ്ത് എന്താ അതേ ലെവലില് എടിച്ച് ചെയ്യണമെങ്കിലിൽ അറി വോയിസ് റെക്കോർഡ് ചെയതങ്ങാണ്ട് ഭയങ്കര കുറെ അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട മണിക്കൂർ ഒക്കെ ആയി മാരിക്കണം അത്ക്കാറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങണ്ട് എന്ത് മണിക്കായാലും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും ടുന്നൊന്നും കിട്ടൂല നമുക്ക് തോന്നുന്നു യൂട്യൂബ് വെുതെ ചെയ്യ്ണേല്ക്ക് അയ്ൻ്റ എടങ്ങേറ് അറിയള്ളൂ
ത എന്താക്ക
തന്നെ
ഉം നിങ്ങളും തുടങ്ങീക്കോളിഒക്കെ എന്തേലുമൊക്കെ യൂട്യൂബ് ചാനല് എന്താന്ന് കഴിക്ക്ണത് പിന്നെ എന്താ കഴിച്ചേ അതൊക്കെ അങ്ങനെ അപ്പ അങ്ങട്ട്
ഇന്റെ ഇപ്പ എപ്പഴും പറിംഇത് തുടങ്ങിയാ മതിന്ന് ഇച്ച് ഇഷ്ട്ടല്ല അങ്ങനെ ഇന്നാ ശെരിട്ടോ ഞാൻ വിളിക്കാം
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി